ഹലോ എന്താ വർത്താനം
നല്ല വർത്താനം
എന്താ വർത്താനം നോയിക്കാ
നല്ലത് നല്ലത്
സുഖല്ലേ ആഹ് ഭയങ്കര ഇവിടൊക്കെ ഭയങ്കര മയെ
ഉമ് ഇവടെ
ഭയങ്കര മയേന്നറിയ
അപ്പൊ ഇന്നലെ ഇണ്ടായിനില്ലേ
ആഹ് ഇന്നലെ ഇന്നാലെ ഇന്നൊക്കെ നല്ല മഴാണ് പക്ഷെ എന്താണ് ഉമ് ഇങ്ങനെ ആകുമ്പള് ചൂടുള്ള ബിരിയാണി കെ തിന്നാൻ നല്ല രസാലേ മ
അതെ അതെ ഉമ്
ആഹ് വീട്ടിൽ പായസൊക്കെ ഇണ്ടാക്കൽ ണ്ടോ
ഏയ് അത് ഞങ്ങ ഇണ്ടാക്കല്ല
ആഹ് ഞാൻ ബിരിയാൻ ഇണ്ടാക്കൽ ണ്ട്
ഉമ് എന്ന ഒരു ബിരിയാണി ടെ ആഹ് ഒരു ബിരിയാണി വെച്ചാളാ
ആഹ് ബിരിയാണി വെക്കണം എപ്പളും വെക്കുമ്പോ രസ ല്ലേ ഞങ്ങൾ ഇപ്പടുത്ത് വെച്ചിട്ടോളൂ ഞാന് എ എന്താണ് ആദ്യം ചെമ്പട്ടി വെക്കും ന്നിട്ട് ഡാൾഡ ഒഴിക്കും. ഡാൽഡ ഒഴിച്ചിട്ട് ഏഹ് അണ്ടിപരിപ്പും മുന്തിരിം വറ്ത്ത്ങ്കാട്ങ്ങനെട്ക്കും ഏഹ് ഇന്നിട്ട് പിന്നെ ഏഹ് ഉള്ളിടും ഉള്ളിയാവുമ്പം പൊരിച്ച്ടുക്കല്ലോ മേ ഞമ്മളെ ചോറ്ന്റെ മേലെ ദെമ്മിന്റെ മേലെ ഇ കൊടുക്കാനേ
ആഹ
ആഹ എന്നിട്ട് പിന്നെ അതുണ്ട് കോരി എടുത്തിട്ട് ഉള്ളിയും തക്കാളിയും പന്താണ്. ഉള്ളി ഇടും അത് വാടിയന്റെയാശം എന്താണ് തക്കാളി പച്ചമുളക് തക്കാളിതൊക്കെ ഇട്ടുകാണ് നല്ല പസ്റ്റ് റ്റാക്കും അ. ആ ആ എന്നിട്ട കഴിഞ്ഞതിന്റെ ശേഷം പെ നല്ല ഇഞ്ചി കൊളത്തുള്ളി ഒക്കെ കണ്ട ഇട്ടതാണ്ട് എന്ത് ചെയെയ്യും. ഈ ഞാന് കോഴിപൊഴിച്ചിട്ടാ ഉണ്ടാക്കല്. അപ്പൊ ആ കോഴി പൊരിച്ച കോഴി പൊരിച്ച കോഴിപൊരിച്ചതും ഇടും പിന്നെ.. ന്റെ മേലെ ആ കോയി പൊരിച്ചേെ എണ്ണി ഒഴിക്കും. എന്നിട്ട് തൈരില് ആഹ എന്നിട്ട് പിന്നെ ത എന്താണ്. തൈര് ഏ പൊടിയാളക്കടും തൈര് ഒഴിച്ച്ങ്ങാണ്ട് എള കീട്ട്.. ർ ഏർ ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കൊറച്ച്മല്ലിപ്പൊടി കുറച്ച് മഞ്ഞള്. ഏർ മുളക് മുൊടി ഇതൊക്കെ താക്കിയിട്ട് ആ ഒന്ന് കുറച്ചരംന്ന് മൂടി വെക്കും എന്നിട്ട് വേറെ അടുപ്പ എന്ത ചെയ്യും ചോറിന് വെള്ളം വെക്കും ഞാൻ ഊട്ടിട്ടാ വെക്കല്. അപ്പ അതില് ആ വെള്ളത്തില് വള്ളം തളക്കുമ്പോ. ഉപ്പിടും പിന്നെ ചെറുനാരങ്ങ പീയും ചെറ ചെറുനാരങ്ങ പീ്യണ എന്ത വെച്ചല് നമ്മള് അരി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻആ പിന്നെ കക്യാരറ്റ് നുറുക്കിയിടും പിന്നെ കാ ആ പട്ടക്കല്ിയ പട്ടൊക്കെ വെള്ളത്തി ഇടന്നിട്ട് ഊറ്റിക്കാണ്ട് എന്ത് ചെയ്യും ആ മ മസാലയില് ഏ ർ മല്ലിച്ചപ്പും പൊതീനൊക്കെ നുറുക്കിടും ഹലോ കേക്കണ്ടാ കേക്കുണില്ലാ.
ഉ
കേക്കുന്നില്ല
ആ ആതുൂരെ എപ്പഴ കേക്ക
ആഹ അപ്പൊ എന്നിട്ട് പിന്നെ ആ ചോറ് ഊറ്റിക്കാണ്ട് അഐക്ക ഇട്ടാ ചോ മസാലയൊക്കെ ഇടും പിെ മുകളില് എന്ത ചെയ്യും ഈ അണ്ടിപ്പരിപ്പും ഏഹ മുന്തിരിയും
ആഹ
ചപ്പും പുതിീന് ആർ കെ ജി ഒക്കൊണ്ട് ഒഴിച്ചിട്ട് കൊറച്ച നേേരം ദമ്മില് വെക്കും
ആഹ
ആഹ അങ്ങനത്ത തന്നെ ബിരിയാണി നിങ്ങളെ കൂട്ടില് എന്ത് പായസ ഉണ്ടാക്കല്
നാ സ എമയന അധികംണ്ടൈിക്ക
ആഹ അത് എങ്ങനെയ ഉണ്ടാക്കളന്ന് പറഞ്ഞഞ് തരുോ
ഞാനെല്ലറെ ആദ്യം സേമിയ മറക്കും
ആഹ
തേ വറത്തിട്ട ഒരു ചുമന്ത കളണറാവുന്നത്വരെ വർപ്പും
അന്നത്തെ് എത്ര പാക്കറ്റ് പാലണ്ടര
അതല്ല എത്ര പാക്കറ്റ് പാല ഉണ്ടരോ
അച്ണ്ടകണപ
ആഹ
ഉ
അ ശരി അങ്ങനല്ലേ
ഉം വേണെങ്കി കുറുകാൻ വേണി കൊറച്ച് റവ ട വണ്ടി
അതെല്ല അപ്പൊ മറ്റേ തടൂല ആ കുരു എന്താ അറെ പേര്
ആ് എടക്കായ ആയിടു
അതല്ല അതല്ല അ സേമിയം മാത്രല്ല ഞങ്ങള് സേമിയ ഒത്തിരി വേറെ ഒന്നും ഇണ്ടില്ലല്ലോ വെള്ള വേവിക്കുവല്ലോ എന്നാ പയിന്റെ പേര്
അത് സാവോല അല്ലേ
ആഹ സാാവനേരി
ഇല്ല അത്ും കിട്ടിയൻ ഇതു വരെട്ടില്ല
ആഹ ശരി
പി
ഞാൻ ആദ്യം സാഹോനര് വേവിക്കലാണ്
ഉം
ഏ
ആ എന്നിട്ട്
ഏലക്കായ അള്ളിപ്പരിപ്പ് മുന്തിരി കടവൂല്ലേ
അതെ കാട
എഏ
സാവനേരി ഇങ്ങനെ കുക്കറില വേവിക്ക
ഏ
കുക്കറില വേടിക്ക സാാവനരി
ആഹ കുക്കറില് അല്ലല്ല അടു ചെറിയ കുടുക്കൽ ഇളക്കും അപ്പൊ വേവിക്കാൻ പറ്റുവല്ലേ നമ്മള ഇങ്ങനെ ഇടക്ക് ഇളക്കി കൊടുക്കണംല്ലോ
ഉ കുക്കറൽ ഇടാ പറ്റണ്ടാവലേല്ലേ
കുക്കറിലള്ളൂല അ അരി പിടിക്കേ അ ഇളക്കി കൊടുക്കണം
ഉം
ആ എന്നിട്ട് എന്താ എന്നിട്ട എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ ചോറ് കൂട്ടാനൊക്കെ
ഒന്നും തീരുമാനിച്ചിട്ടില്ല
ആ
വീട്ടിൽ ആരാ ഉള്ളേ
ഞങ്ങളല്ലേയുള്ളു
ഏ
ഞങ്ങളല്ലേ ഉള്ളൂ
ഏ വേറെ വീട് വെച്ച് പോയിക്കണാ
ആ
ആ അ ശരി വീട്ടിക്ക് പോക്കില്ലേ
ആ പോക്കണ്ട് ആ വെക്കേഷനിൽ പോവും വീടായോ സ്വന്തമായിട്ട്
സ്വന്തമായിട്ട് വീടായിട്ടില്ലേ ഒരു മോനല്ലേ ഉള്ളൂ ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ
ആ
അപ്പ പോണ്ട ആവശ്യം വരണില്ല എന്നാലും വാങ്ങനേൽ ഒരു വീട് വേണം ആ നമ്മൾ അല്ലെ പുതിയ ഒരു വീട് വെയ്ക്കാനുള്ളത്
ഉ അപ്പൊ നാ നാത്തൂവിനോ
ആ ദൂരേ കെട്ടിച്ചേക്കണേ മൂന്ന് കുട്ടികളുണ്ട്
ആ അങ്ങനെ
ഉം
എന്നിട്ട് എന്താണ് സുഖമല്ലേ
ആ
അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ
ഉച്ചയ്ക്കതന്നേ രാത്രിയ്ക്കാ എന്തുന്നാ
ആ ഉച്ചയ്ക്ക തന്നെ വ വേറെ വെക്കൊന്നും ഇല്ല ചോറല്ലെങ്കിലേ ചോറ് വെയ്ക്കുള്ളു
അതെന്താ വർത്തമാനം
എന്നിട്ട് എന്താ ഇങ്ങനെ പോണു
ആ
പ്രത്യേകിച്ച് എന്താ ഞാൻ നമ്മളീ
എന്നെ എങ്ങനെ ഇരിക്കാന്ന എങ്ങോട്ടും പോവാനുമില്ല
അ അപ്പൊ എന്തേലുമൊക്കെ ജോലി നോക്കിക്കൂടെ
പിന്ന ജോലിക്കൊന്നും വിടില്ല പുറത്തക്കൊന്നും വിടില്ല
ഏ എന്ത് എന്താണ് എന്ത് ചെയ്യണേ
ഞാൻ ചെയുണ്ട് ഇവെസ്മെന്റ് ചെയ്യണ്ട് സ്റ്റാറ്റസ് വർക്കുകൾ ചെയ്യ്ണ്ട്.
ക്ക്‌ പറഞ്ഞരോ.
എന്ത്?
എങ്ങനെ ചെയ്യ?
ഇൻവെസ്റ്റയ്യണം ആദ്യം.
എത്രേണ്?
ന്നട്ട് എന്താമുക്ക് കിട്ട? എന്താമ്മുക്കിട്ട?
അല്ല ഇപ്പൊ പറയണ്ട അതമ്മള് സെപ്റേറ്റ് ട്ട് പറഞ്ഞാ മതി ഇന്റെരു നമ്പർ നോട്ടെയ്യോ? വേറൊരു നമ്പർണ്ട് അയ്ക്ക് ഹായിട്ടാതി.
അപ്പൊ രെപോ ഹലോ. ചായടിച്ച റിഷ. ഞളോട്ങ്ങന പറയണ്ടിരും.